അലോ
അലോ നാർത്തെ ഞാൻ വിളിച്ചപ്പോ ഇജ്ജൊട്ക്കെ പോയിന്നെ
എപ്പോ?
ഇപ്പന്നാരെ. ഞാൻ വിളിച്ച്
ഞാൻ ഇട്ത്ത്ട്ട് ട്ക്കിട്ട്ണില്ല്യാ.
ആഹ് അങ്ങനെ. പക്ഷെ ഇതില് ടൈമ് കാണ്ച് ഇത് സീറോ
ആഹ് അതന്നെ. അത്ഇട്ക്കാഞ്ഞിട്ട് കോള് പോയത് പക്ഷെ ഞാൻ നെക്കീറ്റ് നെങ്ങിണില്യാ. ഇപ്പ ജജ് വേറെ വിളിച്ചപ്പളാണ്പ്പത് ശരിയായത്.
ആഹ്
ഉം പിന്നെ
വേറന്താ വർത്താനം?
നല്ല വർത്താനം. പിന്നെ
മുത്തു ഒക്കൊർങിയാ മുത്തു
ഉം മുത്തു ഒർങീക്ണ് മുത്തൂനെ മൂന്നരക്ക് വിൾച്ചാ നാലണിക്ക് വിൾച്ചാ പറഞ്ഞ്കാണ്ട്.
ഫുഡ്ബോൾനൊവാനൊ?
അർജന്റീനന്റെ കളി
കളി കാണാന്
നാളെ രാവിലെ നേരം വെൾ
അളളാ അർജന്റീനന്റെ ഫാൻസിനിന്ന് ആഘോശ ഉറക്കണ്ടാവൂല
ആർക്ക് പോവ് വല്യരുണ്ടാവും പുറത്തിറങ്ങി നടക്കണണ്ടാവും മൂന്ന് മണിയാവു ഏ നാലല്മണി ആവണ്ടേ നാലുമണി ആവണ്ടേ
ഇപ്പൊ ചെലോര് നാർതെ ഉറങ്ങിട്ടുണ്ടാവും
ചിലോർ നേർത്തെറങ്ങു അപ്പൊ നീ ചാൻ മാണ്ടിട്ട് മുത്തൊക്കെ ഉറങ്ങീക്ക്ണ് ന്ന്ട് മുത്തുനോടർഞ്ഞ് അലാറം വെച്ച്ങാണ്ടിന്റെ തൽക്കാണിന്റെ അവടെ വച്ചൊണ്ടി
ഒറ്റ ഗോളടിച്ചാൻ പറ്റാതിരുന്നാൽ മതിയായിനു പടച്ചോനെ
പടച്ചോനെ ഗോളടിച്ച് ഫൈനൽക്കെത്തിയാ മതിയായിന്ന്
തോൽ കാതെ ഫൈനലിക്എത്തണം
നോക്കടി മെസ്സി ഇപ്രാവശ്യത്തെ ലോകകപ്പും കൊണ്ടോവും
അതല്ല ഏ ഇപ്രാവശ്യം ബ്രസീല് കൊണ്ടോവും
ഉം ഇപ്രാവശ്യം ബ്രസീൽ കൊണ്ടോവൂല ഇപ്രാവശ്യം മെസ്സി കൊണ്ടോവും മെസ്സിക്ക് കൊണ്ടാവാൻ കിട്ടീലെങ്കില്
ആ ജർമ്മനി നെറ്റ് ബ്രസീല് പൊട്ടുന്നല്ലേലുംപറഞ്ഞീന്ന്
ആര്ന്നറയാ സി ആർ സവൻ
ആ സി ആർ സവനൊന്നും കൊണ്ടോവൂല ആ അതന്നെ ഇങ്ങളൊക്കെ മറ്റേ പോർച്ചുഗൽടീനെ ഇപ്പ പറയണ്ടല്ലോ പോർച്ചുഗലിന്റെയും അർജന്റീനയും കൂടി ആൾക്കാര്
ആന്താ
എന്നാലും ഇപ്പ നെയ്മർന് കിട്ടരുത്ന്ന്
അങ്ങനെല്ല പോർച്ചുഗലിന് ഇതുവരൊക്കും ഒരു ലോകകപ്പ് കിട്ടിയിട്ടില്ല്യ എത്രയോ എത്ര വർഷായി
ബ്രസീലിന് എത്ര ലോകകപ്പ് കിട്ടിക്ണു
ബ്രസീലിന് അഞ്ചെണ്ണം കിട്ടി പക്ഷെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വി ഇല്ല്യേന്നുന്ന് മാത്രം
ആരെറഞ്ഞു രണ്ടായിരത്തി രണ്ടിലൊ രണ്ടായിരത്തി രണ്ട് ആര് പറഞ്ഞ് ഞാൻ കണ്ട്ക്ണ്
ബ്ലാക്ക് ആൻഡ് ടിവി ല് ബ്ലാക്ക് വൈറ്റ് ടി വി ല് കളി നടന്നീന്നന്ന് കിട്ട്യേ ലോകകപ്പാണ് ഏയ് പിന്നെ പിന്നത്തെ ടി വി ല് കണ്ട്- ട്ട് കളർ ടി വി ല് കണ്ട് ലോകകപ്പ് കിട്ടിട്ടില്ല്യേ
ഇപ്പത്തിലൊക്കെ കണ്ട് കടയിലൊക്കെ ഒരു രണ്ടായിരത്തി രണ്ടില് ഓര് ജയിച്ചിക്ക്ണ് അന്നൊക്കെ കളർ ടി വി അയ്ക്ണ്
പറേല് അല്ലാ മറ്റേ പോർച്ചുഗലിന്റെ മറ്റേ പിന്നെ എന്താ റൊണാൾഡോ ഉം സി ആർ സെവനെ അപ്പൊ ഓന് എത്രയോ കളി ഓനാണ് ഓന്റെ ടീമിനെ ഇങ്ങനെ ആക്കിക്ക്‌ണത് പക്ഷെ ഓൻ ആ ഓനോണ്ട് ഓൻ കാരണം ഒറ്റക്ക് കൊടുന്നൊരു ഇതാണത് പക്ഷെ ഓൻക്ക് ഇതുവരെക്കും ലോകകപ്പ് ഓര്ക്ക് കിട്ടിട്ടില്ല
ഈ കൊല്ലത്തോട് കൂടിട്ട് അതൊക്കെ നിക്കും
ഫിഫ ഫസ്റ്റ് വേൾഡ് കപ്പ് കിട്ടികണത് ഉം അല്ല ഫസ്റ്റ് അയ്ക്കണത് ഇബരാണ് വേൾഡ് കപ്പല്ല ഫിഫ ഒന്നാമത് എത്തിക്കണത് അർജന്റീന പക്ഷെ ഒരു ഇത്ണ്ടാല ഒരു ശാപം ഇണ്ടാല ഒന്നാമതെത്തിയവർക്ക് ലോകകപ്പ് നേടാൻ കഴിഞ്ഞിട്ടില്ല ഒന്നാം സ്ഥാനത്തെത്തിയവർക്ക് അപ്പോൾ ഈ പ്രാവശ്യം അത് അട്ടിമറിച്ചിട്ട് അർ - ജന്റീന കൊണ്ടോകും അയ്ന് നെയ്മറ് ഒന്നാം സ്ഥാനത്ത്ക്ക് എത്തീട്ടില്ലല്ലോ അയ്ക്കോട്ടെ കളിക്കണം കളിക്കുമ്പോണ്ടാകും മക്കളേ ഒരരം അല്ലാഹ് ലോകം മെമ്പാടും അർജന്റീന ബ്രസീൽ ഫാൻസിന്റെ ആരവാണേക്കാരം ഇനിക്കെന്താ ഇഷ്ടം എന്നറിയോ അത് പൊറത്ത് പോയിരുന്ന് കാണണംന്ന്. ആ കളി അർജന്റീന ബ്രസിലാ ആ ഇല്ല ഇരുന്നിട്ട് ആരവത്തിൽ
അള്ളോ എല്ലേരും പോവേകാരല്ലേ നമ്മളെ കുന്ന്മ്മെക്കെ
എന്ത് രസാണേക്കാരോ ഇക്ക് അങ്ങൻത്തൊക്കെ ഭയങ്കര ഇഷ്ടാ ഡി
ഇൻക്ക് പണ്ടേ ഞാനയ്ന്റെ കാക്കാരപ്പം ഞങ്ങളോടെ ഫുള്ളും ആണ്ങ്ങളല്ലേ അപ്പൊ ഓരപ്പം ഇരുന്ന് കളികാണും
ഞങ്ങളോടൊക്കെ ഇന്റെക്കെ ചെറുപ്പത്തിൽ ഞാൻ ചെറ്യേ കുട്ട്യേര്ന്നപ്പൊ സ്കൂളിലൊക്കെ പഠിക്കണ ആ പ്രായ ത്തില് ഞങ്ങളവടെവെടിം ടി വി ഇല്ല കൊറെ അന്നൊന്നും അങ്ങനെ ടി വി കൾ ഇണ്ടാവൂലല്ലോ എല്ലോട്ത്തും ഞങ്ങളെ വീട്ടിലേന്നു ടി വി ഇണ്ടായിന്നത് ഞങ്ങള വീട് ഞങ്ങളെ തറവാട് വീടെ തറവാട്ട് വീട്ടിൽ വല്ല്യേ കൊലായി ആണ് ഇപ്പത്തെ കൊലായി ഇല്ലേ എൽ ഷേപ്പിലുള്ളെ അന്നത്തെ എൽ ഷേപ്പില്ള്ള പോലെ ല്ല്യെ കൊലായി എത്രയോ എത്ര ജന വാതിലേന്നു ഒരു കൊലായിമ്മെ തന്നെ അൻക്കറിയോ അത്രേം ജനവാതിൽ ഉം പണ്ടത്തെ വീടല്ലേ വല്ല്യെ എൽ ഷേപ്പിലുള്ള കൊലായി പിന്നെ ഒരു ഓഫീസ് റൂമ്ന്ന് തന്നെ അന്നെ പറ്യേ ഈ സ്റ്റോർ ഓഫീസ് റൂമ്ന്നാണല്ലോ പറയലയ്യ നമ്മള് മൈസൂറി അങ്ങനെ ഓര് പറയുലല്ലോ അതേമാരി ഒരു റൂമെ അങ്ങനെ ഇന്റെ വല്ലിപ്പ ഈ പട്ടാളത്തിലൊക്കെ അല്ലേയ്ന്നാ അങ്ങനെ മ് അവിടന്നൊക്കെ വെല്ലിപ്പാക്കും കളി ഭയങ്കര ഇഷ്ടമാണ് ക്രിക്കറ്റ് കളി. എന്റെ വല്ലിപ്പാക്ക് ക്രിക്കറ്റ് കളീം ഫുട്ബാൾ കളിയൊക്കെ ഭയങ്കരഷ്ടമാണ് അന്ന് ആന്റീ അല്ലേ. ഈ വിശ എന്നത് അതും എത്രങ്ങാനും ചെക്കന്മാരുണ്ടാവും ചെട്ടിനിക്ക. എത്ര പോര ചെക്കന്മാരെ ജനാലായ ജനാൽമം മുഴു ഔത്ത് നറഞ്ഞിട്ട്. ഔത്ത് ഇരുന്നിട്ട് ഫുള്ളും ആൾക്കാരുണ്ടാവും ഔത്ത്.
ഞങ്ങളവിടെ ഇതേപോലെ ഒരു വയിലിണ്ടായിനി.
എന്റെളാപ്പ ഉം ചെറിയ ആളാപ്പി അയിന്റെ ആളാണേ ഫുട്ബോളാളിന്റെ ഈ ലോകകപ്പിന്റെ ഒക്കെ ആളാണ് പിന്നെ ഉം വരും ഈന്റെ വല്ലിപിമ്. വെല്ലിപ്പ അന്ന് ഇണ്ടായിന്നില്ല ഇപ്പൊ ചെറിയ ഇളാപ്പ ഉണ്ടാവും അങ്ങനെ കൊറേ കണ്ടമാനം ആൾക്കാര് വരും എല്ലരും ഇരുന്ന് കാണും. എല്ലാരും ഇരിക്കും ഇരിക്കുന്നവർ കൊറേ ഇരിക്കും ബാക്കിയൊക്കെ ഉണ്ടാവും എല്ലാ ജനാലിന്റെ മൂ ഉള്ളിലും ഉണ്ടാവും. അന്ന് ഇ പുവോകെയുള്ള ജനവാതിലല്ലേ.
ആ
ആഹ് അങ്ങനെ അയിന്റെ ഉള്ളിൽ കൂടെ ഒക്കായിരുന്നു ഇവരല്ലേരും ഔത്തല്ല ഔത്തി ഇരിക്കാ സ്ഥലല്ലല്ലോ. എന്നിട്ട് ചില ദിവസ ചില സമയത്ത് പുറത്തക്ക് വെക്കും ടി വി. ന്നിട്ട് ഇരുന്നിട്ട് കാണും മിറ്റത്ത്. ആഹ് കളി കാണാൻ ടി വി ഇങ്ങോട്ട് കൊലായിന്റെ അങ്ങോട്ട് വലിച്ചെക്കും. എന്നിട്ടുണ്ട് ആന്റീനെ പിടിച്ചിട്ട് കേറി ചെക്കന്മാർ കേറി. കാണ്ട് വാർപ്പിന്റെ മേലെ കേറിക്കാണ്ടിട്ട് തിരിച്ചാന് ആ സികനിലോട്. ത് അങ്ങനെ തിരിച്ചും. ആഹ് അങ്ങനെ ത ആ കിട്ടി കിട്ടി കിട്ടി കിട്ടീന്ന്റി ഞാനാണ് കിട്ടീന്ന്റിയ. ല്ലേ പോയിന്നറിയാന് റബ്ബേ കൊറേ ചിരിച്ചിക്ണ്. അങ്ങനെ പിന്നെ പിന്നെ കൊറെ കുറേ കുറേതോക്കെ ഇങ്ങനെ വലിയ വലിയതാവല്ലോ ഓരോ കൊല്ലം ചെല്ലനോടുകൂടി നമ്മളും വലുതാവല്ലേ. പിന്നെ എട്ടാം ക്ലാസ്സില് ഇങ്ങനോക്കെ എത്തി അപ്പളൊക്കെ ഇതെമാതിരി ഇങ്ങനെ കാണാം വെരും അപ്പൊ ഒര് ചെക്കൻ ഇണ്ടാവും ഇങ്ങനെ ഓരൊക്കെ പട്
ആഹ് ഇപ്പളും ഒര് ചെക്കൻ നിദ പറഞ്ഞാല് എൻക് എവിടെ പോയാലും ഒരു
ഒരു ചെക്കനല്ല അങ്ങനല്ല ഔടെ അങ്ങള ഔടെള്ളന്നെ ആഹ് ഞങ്ങളെ ഔടെ ഉള്ളത്തക്കെ ഓ ഒരു നോട്ടെട്ടകും ആഹ് അങ്ങനെല്ല ഇന്നാ പിന്നെ ഞാന് പിന്നെ അങ്ങനെ തടി തടി ഒന്നുംല്ലല്ലോ അന്ന് ആഹ് ഇപ്പളും ഇല്ലടി തടി ഇല്ലടി അന്ന് ഞാന്
അതല്ല തടില്ല ചെക്കന്മാര് നോട്ടടെല് ഇപ്പളും ഇണ്ടല്ലോ
ആഹ് ഹാ ഇപ്പളും ഇണ്ട് ഇന്നെ നോ ട്ടടല് ഞാം വിചാരിച്ചു ഞാൻ എന്താപ്പത്ര വെല്ല്യ സംഭവണോ? ആര് ചോയ്ച്ചാലും ഒരു പ്രൊ ഫൈല് ഒരു പ്രൊഫൈല് കണ്ടാ അപ്പവരുടോ ഞാൻ പറ പോന്നേര മക്കളെ ഈ പ്രൊ ബൈല് ഞാൻ വെൾപ്പിച്ചതാണ് ഞാൻ ഇത്ര രസം ഒന്നുലാന്ന് അറിം രസം കൊണ്ടല്ല അന്റെ ശരീരവടിവാണ് ഇൻക്കറീല ആണ്ങ്ങളൊക്കെ ഇപ്പഴ ആണ്ങ്ങൾക്ക് ഒര് ഇത് തോന്ന്ണ ഒരു ഇത്ണ്ടാല ഒരു അട്ട്രേഷൻ തോന്നുല്ലോ
ആഹ്
അങ്ങനെ ആഹ് അതുപോലെ അമ്മക്ക് ഒരാളെ കണ്ടാല് നമുക്ക് ഒരാളെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും ഇൻക്ക് അങ്ങനെ ഒരു നമുക്ക് ആ ആള് എന്താ ത്തില നമ്മളെ നോക്ണ്ന്ന്ള്ളത് ആഹ് അത് അതാണ് ഞാൻ പറഞ്ഞത് പക്ഷെ ന്ത് അറിയൊ ഞാമ്മാ ഇത് കൂടി പറയണ്ട പിന്നെ
ആര് ഏകദേശം ആര്
ഏകദേശം നമ്മള്പ്പോ പോണ സ്ഥലത്തുള്ള ഒരാൾ
നമ്മള് പോണ സ്ഥലത്ത്ള്ള ഒരാളെ കണ്ണാട വെച്ച്ട്ടാ
ഞമ്മള് പ്പ പോണെ സ്ഥലത്തുള്ള ഒരാള് ഉം മസ്സില്ള്ളെ
ആഹ് മൻസിലായി
ഏഹ് എൻ ഇൻക്കറീല ആഹ് പക്ഷെ ആഹ് ആൾക്ക് ഇന്നോട് അങ്ങനെ ഒര് ഇത്ണ്ട്
അതെങ്ങനെ മനസ്സിലായി
അറാ ഇൻക്ക് മനസ്സിലായി ഉം അത്ണ്ട് അത് ഞാന് ഈ ഇപ്പൊ പല വട്ടം പല സെൽത്ത് വെച്ച്ട്ട് പല പ്രാവശ്യത്തില് ഞാൻ കണ്ട്
ഏഹ്
ഉം അതാ അമ്മക്കറീല ഇൻക്ക് അങ്ങനെ തോന്നി
ഉം ഇൻക്കും അങ്ങനെ തോന്നി ഓൻക്ക് അവിടെ വേറെ ആരോ ൻക്ക് അങ്ങൻത്തെത് ഇല്ല പക്ഷെ ഓൻക്ക് അങ്ങൻത്തെ ഒരു ഇത്ണ്ട് ഇക്ക് തോന്നി ഞമ്മള് ക്കെരിതിക്കുമ്പളൊക്കെ
ഏഹ് ഇരിക്കുമ്പോ അങ്ങനെല്ല അങ്ങനെ എവിട്ന്നും ഇപ്പ എന്നാപ്പൊ ഒരീസം ഞമ്മള് ഇജ്ജ് ഇണ്ടായിരിന്നില്ല ഞാൻ മാത്രം പോയിലപ്പോ കൊർച്ചീസം അന്ന് ഞാന് ഔടെ ഇരിക്ണ്ണ്ണ്ട്ന്ന് കണ്ട്ട്ട് എറങ്ങി വന്ന് ന്നട്ട് ഇന്നോട് ചോയ്ച്ചക്കാ ചോയ്ച്ചക്കാ ഔടെ പോയി ഇന്ന് വെരോ അങ്ങനെ
ഏഹ്
ന്നട്ട് ഇല്ല്യാന്ന് യ്ക്കും ഞാൻ പറിം ഞാൻ ഇല്ല്യാന്ന് പറിം ഞാന് ഇങ്ങനെ വന്നതാണ് അറിം ഇതിന് വന്നതാണ് ഞാന് അയിനില്ല അങ്ങനെ നോക്കി പോണാണ അപ്പൊൻക്ക് തോന്നി അന്നല്ല അയ്ന്റെ കൊർച്ചീസം മു അയ്ന്റെ മുന്നത്തന്നെ ന്ക് തോന്നി
ഉം ഷെ ഓൻക്ക്‌ അങ്ങനെ ഇതുണ്ട്ന്ന് ഇൻക്ക്‌ തോന്നിക്ക്‌ണ് അങ്ങനെ ത്ള്ളാളാണ്
ഉം
താല്പര്യം
അത് ഓരോരുത്തരൊക്ക വേറാര്ക്കും അങ്ങനെല്യ
മൊമ്മാക്ക ഞമ്മളെ ക്ക മോമാക്കാണ്ടെങ്കിലും അയിന്റെ ഉള്ളിൽണ്ടോ ക്കറീല പക്ഷേ അങ്ങനെ പൊർത്ത്ക്കെയറ് ദേശ
പക്ഷെ ഒരു പരിക്കനാണ് അയാള്
ഉം
ഉം അങ്ങനെ ഒരു പര്ക്ക സ്വഭാവായിക്കാണ്ട് പക്ഷെ അങ്ങനെണെങ്കിലും കൂടിട്ട് എന്താ പറയാ
പക്ഷെ മുബഷിറേം യാസീനൊന്നുല്ല
ഏ ഏ അയ്റ്റിങ്ങക്കൊന്നും അങ്ങൻത്തെതെ നില്ലാ അയ്ന് ഓരൊക്കെ ചെറിയ കുട്ട്യാളാണ് നമ്മളൊക്കെ തള്ളാരാണ്
ചെറിയ കുട്ടിളാണ്ന്നൊക്കെ ഇജ് പറയ്ണ്ടല്ലോ
ആ
ചെറിയ കുട്ട്യാളൊക്കെ അ അ അതിന്കാട്ടിം ത്ള്ള ആൾക്കാര്ണ്ട് ഞമ്മളൊര് രിക്കലും വിചാരിച്ചാത്ത ഞമ്മളാ ഞമ്മളോടൊക്കെ അങ്ങനെ തോന്നുംന്ന് ഞമ്മക്ക് ഒരിക്കലും വിചാരിച്ചാത്താൾക്കാര് ഞമ്മോട്ങ്ങനെ ചോയ്ക്കും ചോയ്ച്ച്
ചോയ്ച്ചോ ആര് അവടെള്ളതോ
അവ്ടുന്നൊന്നല്ല
ആ അത് സെരി ചെറിയെ ഞമ്മളെക്കാട്ടും പ്രായം കൊർഞ്ഞതോ
ഞമ്മളെക്കാട്ടി എത്രോ പ്രായ ഞമ്മളെ മക്കളാവാള്ള പ്രായ
റബ്ബേ അങ്ങൻത്താളാ
അ ഓ
അങ്ങൻത്തെ ആൾക്കാരാ ഞമ്മളവടെ ആരാടീ
ആ അങ്ങനെക്കെ ണ്ട് ആളെ പറയാൻ പറ്റൂല്ല അതറി
എവിടെള്ളതാന്നർഞ്ഞൂടെ
ഞമ്മളെ പ്രദേശത്ത്ള്ളതെന്നെണ് എല്ലർക്കറിയാ
റബ്ബേ ന്ന്ട്ട് ഇൻക്കറില്ല
അൻക്കറിയാത്തത് ന്റെ വിഷയല്ലല്ലോ
അതും സെരിയാണല്ലോ ല്ലേ
പതിനൊന്നേ ഇരുപതായിട്ടൊ
ആ വെച്ചാളെ ഓക്കെ